ആ
ആ കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയണ്ട് വിശേഷം
നല്ല വിശേഷം
സംഭം കഴിച്ചോ
ആ കഴിച്ചു നിങ്ങൾ കഴിച്ചില്ലേ ഫുഡ് കഴിച്ചില്ലേ
ആ ഫുഡ് കഴിച്ച
കടത്തനയിലെ
ആ തുടക്കറ തുടങ്ങി
ഉം ആതലെ ഫ്രീ ടൈം ഇപ്പളണല്ലേ
ആ അപ ഇ തിരക്കില ആായിരുന്നു അവന് ദരസപ്പുണ്ട് അപ്പൊ അവന്റെ കാര്യങ്ങളതൊക്കെ എതിർക്കണ്ടായിരുന്നു അങ്ങനെ ഓരോ തിരക്കി പൊട്ടുന്ന്
ആ ആ
ആ മക്കൾ ഉറങ്ങിയാ
ആ ഉറങ്ങി കുട്ടികൾ ഉറങ്ങി
ഉം
ഉം
സ്കൂൾ ടൈം അല്ലെ അപ്പോ പിന്നെ തീർക്കിലെന്നെയാണ് അക്ക നാല് മക്കള്
ആ
വർക്ക് ചെയ്യാണ്ടായിരുന്നു അപ്പ അത് ചെയ്തൊടുക്കായിരുന്നു
വലിയ മോനാ ദർസിൽ പോണ്
അത ചെറിയ ആള്
ആ ആ
എാം ക്ലാസ്സിലാണ് എ എട്ടാം ക്ലാസ്സിലാണ്
ആഹ ആഹ
ഉ ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പ വന്നതാണ് ഇപ്പൊ മാലിസം നന്നു ക്ക്ന്ന് പോയത്.
ആ ഹാ. വല്ലിയോലൊക്കെ എന്ത് ചെയ്യ്ണു?
വല്ലിയോല് പ്ലസ്സ് ടു കഴിഞ്ഞു രണ്ടു പേര്. അയ്ന്റെ കോഴ്സിന് എന്തേലും പറഞ്ഞേക്കണം നേർദ്ണ്ട്.
ആ മം.
മക്കള് എന്തൊക്കെ പ്രായം?
വല്ല്യാ മോന് ഒമ്പതാം ക്ലാസ്സില് രണ്ടാമത്തത് ആറാം ക്ലാസ്സില്. മൂന്നാമത്തെ മകന് മൂന്നര വയസ്സ്.
മം എല്ലാരും ഉറങ്ങിയപ്പോ വീട്ടിൽ
ആ ഒറങ്ങി.
മം ഞാൻ നല്ല വെയ് ലെയ്തായിട്ടേന്നെ ഉറങ്ങല് ഒമ്പത് മേ പത്തര പതിനൊന്ന് ചെലപ്പോ പതിനൊന്നര ആ സമയൊക്കെ ആവും.
ആ ഓരോ ദിവസത്തിന്റെ ഇത്
ചെപ്പം ന്നാർത്തെ കെടക്കും. ഇപ്പയ്ക്കൂടെ പന്തള്ളി ഇല്ലേ കാരണം കുട്ടികള് വരാന് ലേയ്റ്റാവും.
ആ ആഹ് പൊറത്തോയിട്ട് കാ ണ്ഇണ്ടാവുംലെ
ആ അങ്ങനെ കാണുമ്പോ പിന്നെ അതിന്റെറ്റ ഞാൾ കെടന്ന്ട്ടുണ്ടാവും പക്ഷെ ന്നാലിവർ വെരതെ ഉറക്കം വരൂല്ല്യാ.
ആ
മം ഹസ്ബന്റോ?
ഹുസ്ബന്റ് ഇവിടെ നാട്ടിലെന്നെണ്.
ആ ആ.
ഇന്ന് കുട്ടി കളി കാണാൻ പോയോ?
കുട്ടിയാൾ ഇന്ന് പോയിട്ടില്ല ഒരാളിപ്പോ പോയിട്ടൊള്ളൂ ഒരാൾ പോയിട്ടില്ല ഇവടെണ്ട്.
ആ
തായിട്ട് വീടൊക്കെ ആയോ? എന്ത്?
എല്ലാതും ആൺകുട്ടിയാളാഓഴ്ച്ച?
മൂന്ന് ആൺകുട്ടി ഒര് പൺകുട്ടി.
മം
എന്തിയാള് ഒന്നിലാണ്.
ആ ആ.
സ്വന്തായിട്ട് വീടൊക്കെ ആയില്ലേ?
ആ ആയിയെ വീടായിട്ട് ഒരു വർഷം കഴിഞ്ഞു.
ആ ന്റ് ന്നാട്ടിലെന്നേണോ അതോ പൊ റത്താണോ?
ഇപ്പൊ നാട്ടിലെന്നെണ് ആയിരുന്നു പോറെത്തേർന്നു.
ആ
മം
റില്ലേ?
ആ അവിടെ തന്നെര്ന്നു നാലീസായിട്ട് അവിടെ തന്നെആയിരുന്നു ഇപ്പോ വന്നിട്ട്
ആ മദ്രസ്സ ലീവില് പോയതായിക്കാരിംലെ?
മറം ദീപില് പോയതാണ് പിന്നെ രണ്ട് മദർസം കഴിഞ്ഞ് അവിടെ നിന്നു ആങ്ങളിപ്പോ നാട്ടില്ഇ വന്നക് ലീവിന് വന്നക്ക ഓൻ്റെ കൂടെ നിക്കാന്
മദർസ ഇല്ലെങ്കി സ്കൂളുണ്ടാവും സ്കൂളില്ലെ മദർസ ഇണ്ടാവും അപ്പ രണ്ടും
ആ നോക്ക നോക്കി ഒന്നും നടക്കൂല എന്തെങ്കിലുക്കെ ഒഴിവാക്കിയെങ്കിലും ഉള്ളത് എന്തേനും നടക്ക
നട ത് ശരിന്ന
മൂത്തതിന് ശനി ഞായറും മാത്രം സ്കൂളല്ലേ ഞി
അതെ അതെ
ഉം
ഇപ്രാവശ്യം ഞാൻ പോയില്ല എല്ലാ പ്രാവശ്യം പോവലുണ്ട്
ആഹ് ആഹ്
സ്കൂള് വിറ്റില് സ്കൂള് മദർസേ കൊണ്ടാക് ന്ന്
പോയാ നടക്കൂലേ അവിടെ നമ്മള് ഒന്ന് പോയിരിക്കുമ്പത്തന് ഇങ്ങട്ടന്നെ മണ്ടാനും ഇപ്പൊ
അയന്നെ അപ്പ പിന്നെ പറ്റൂല
ഉം
ഉം വിടുപണിക്കെ ഫുള്ള് കഴിഞ്ഞാ
ആഹ് കഴിഞ്ഞ് വീട് പണി കഴിഞ്ഞു
ഉം
ഇങ്ങളോ സ്വന്തം വീട്ടിലെന്നാ അതോ തറവാടോ
സ്വന്തം വീട്ടലെന്നാണ്
ആഹ് ഉം
രണ്ട് നെല വീടക്കാവുല്ലേ ഇരുനെല വീടാ
ഏ
ഇരു നില വീടാ ഉം മുന്നേ വേറെ എന്തൊക്കെ ന്റെ ഇപ്പ ഹസ്ബൻഡ് എല്ലാവരും കെടന്ന കുട്ടികളൊക്കെ ഒറങ്ങിയാ
ഉം കുട്ടികള് വല്ല്യവര് രണ്ടാളും വീട്ട്ന്ന് പോന്നിട്ടില്ല ഓല് ഞ് രാവിലെള്ള വരുന്ന് ത് അ ഓല് അവിടെണ് വീട്ടില്
ആഹ് മദ്രസക്ക് ആളെ കൊടന്നാക്കി തരാം രാവിലെന്നെ ആറ് മണി ആകുമ്പോഴത്തേന്നും എത്തിക്കാ റഞ്ഞു അവനെ ഇന്നെപ്പോ വീട്ടിക്ക് ഇങ്ങട് ആക്കി തന്നു അപ്പോല് അവിടെയാണ് ചെറിയ മോനിപ്പോ ഒറങ്ങി
ആഹ് ഉം ഇതെന്താ ജോലി ഇതാണ് വർക്ക് വടെ നാട്ടിലെന്നെ ഏൽക്കാറല്ലേ
ആ അപ്പൊ ഇവിടെ സെറ്റ് ആവുണുള്ളു
ആഹ് ആഹ്
അവിടെ തന്നെ ഇരുന്നോ
ഉം
ഓൽക്ക് എന്താ വർക്ക്
മോൾക്ക് വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുവ ഓന്
ആഹ് ന്ന വേണ്ട അറിയില്ല ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ നിങ്ങള് എന്നായി ജോയിൻ ചെയ്തു
ഞാന് ഇന്നലെ ജോയിൻ ചെയ്ത്
ആഹ് ആം നമ്മക്കറിയില്ല
ആ കാര്യങ്ങളൊന്നും പറയാൻ പറ്റൂല തോന്നുണു
ഉം ഉം നല്ല ഒരാള് പുതിയ ആ ഒരു വർഷം അയാള് എനിക്ക് വിളിച്ചിനു ഓ പറഞ്ഞു പറ്റൂല്ല ആഹ് ഓലൊരു വർഷായി പറ്ഞ്ഞു അപ്പറ്ഞ്ഞു ഉം സ്ഥലം പേരും അങ്ങനത്തൊന്നും പറയാൻ പറ്റൂലാന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞ് ഞാൻ ചായ്ച്ചോ ലെന്ന്
ആ വേറെ എന്തൊക്കെയോ ഒരുപാടുണ്ട് കൊറേണ്ട് നിബന്ധന നിബന്ധനേള് കൊറേുണ്ട് ഗ്രൂപ്പിൽ വന്നിന്നു അയ്ല് ഈ വക കാര്യങ്ങളൊക്കെണ്ട് അപ്പൊ നമ്മള് സംസാരിക്ക് ക്ക്പ്പ ആ രീതിയിലാവാത്ത രീതിൽ ഇങ്ങനെ ഊഹിച്ചിട്ട്ട്ക്ക ആ രൂപത്തില് പറയാട്ടോ
ആഹ് ആഹ്
അങ്ങനെ ഹസ്ബന്റിന്റെ അങ്ങനത്തെ കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉള്ളതൊന്നും പറയാൻ പറ്റൂല
ആഹ്
ആ എന്തൊക്കെണ്ട് നിബന്ധനകള്ണ്ട്
ആഹ് ആഹ്
വെറുതിരിക്കുമ്പോളക്കെ ഒരു രസുആണ്
ആഹ് കൂ വെറുതെ ഇരിക്കുമ്പോപ്പം നമുക്ക് കൂടുതലാളെ പരിചയപ്പെടാനും ഇതിനും
ആഹ് അതെന്നേ
ഉം
നല്ലതിനാവട്ടെ
അതന്നെ
ഞാൻത് ഞാൻ ഇതുപോലൊരു ബിസിനസ്സില് കൂടിട്ടുണ്ടായിരുന്നേ
ആഹ്
ഊത് മർക്കസ്ന്ന്പറ്ഞ്ഞ് കേണ്ടിട്ടുണ്ടോ
ഇല്ല ഇല്ല
ആ ങ്ങനെ ഇങ്ങനെയൊക്കെയ ഉള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പറയാം നമ്മൾ യാത്ര പോയത് അങ്ങനെ എന്തെലും സംഭവങ്ങൾ അങ്ങനെള്ളതൊക്കെ പറഞ്ഞ് പത്ത് മിനിറ്റ് ആവ തോന്നുണു
ആഹ് ആഹ് ആ അന്നൊരു വോയ്സ് ഞാന് ശ്രദ്ധിച്ചു ച്ച് കൂടുതലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല വീട്ടിലായോണ്ട് അയ്ല് പറയ്ണണ്ട് ഫുഡനെ പറ്റീട്ട് നമ്മള് എ എങ്ങട്ടാ യാത്ര പോയിന്നേ അങ്ങനെയൊക്കെ ഓരോന്ന് സം
അങ്ങനൊക്കെ ആഹ് എന്ത് ആതെ ആ കൊറേ വോയ്സൊന്നും ഞാനും കേട്ടിട്ടില്ല പിന്നെ അങ്ങനെള്ളൊക്കെ തന്നെ ഇിങ്ങനെള്ളതൊന്നും പറയാൻ പറ്റൂല്ല തോന്നണു
ഉം വോയ്സ് കൂടുതൽ കേൾക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങള് വയനാട്ട്ക്ക് ടൂറ് പോയതെയ്നി ന്നലെ
ആഹ്
അപ്പൊ അവിടെ റേയ്ഞ്ചിന്റെ ഇഷു ഉണ്ടായിര്ന്നു പ്പം അങ്ങനെ കേട്ടിട്ടില്ല കടുതൽ
ആഹ്
ശനിം ഞായറായി എങ്ങട്ടേലും പോണംന്നറ്ഞ്ഞ് മക്കള്
ആ ആഹ് എല്ലാ ശനിം ഞായറും പോകലുണ്ടോ അതോ
പോവോളപ്പം ലീവല്ലേ അപ്പംങ്ങനെ അവിടുന്ന് വണ്ടിം ഇവിടത്തെ വണ്ടിംപ്പാടെ അങ്ങനെല്ലാരുംപാടെ എവിട്ക്കേലും പോവാറ്ഞ്ഞ് ഇതുവരെ അങ്ങനെ പൊയ്ക്കുണു
ആഹ് ആഹ് ഞാനിത്പോലെ ഒരു കൂടിയ അത്യാവശ്യം കൊഴ്പ്പല്ലാത്ത രീതിയിൽ ഇങ്ങനെ ലെവലാക്കിവരുന്നു പക്ഷെ പിന്നത് പൊളിഞ്ഞുത്
ഉം അതന്നെയാണ് ഒന്നിനും ഒര് നലനിൽപ്പില്ല മുഴട്ട ഇട്ടല്ലേ നമ്മൾ എന്തെലുംൊക്കെ ഇത്ന്ന് കരുതിീട്ടല്ല
അപ്പോ പിന്നെയെങ്ങനെ ഇടല് പോട്ടപ്പ നല്ല രീതിയിലുള്ളത് കാണെങ്കി പിന്നെ
ആ ഞാൻ കുട്ടിൻ്റെ ഫ്രണ്ടോഓള ഒരു വർഷ ആയിണം
ആ അത അഭിപ്രായക്കെ എന്താണ അവലെ
ആ അപ്പ അപ്പ എല്ലാത്ത പറഞ്ഞിട്ടുള്ളൂ കുട്ടിയ അപ്പക്ക് എന്താ സംസാരിക്കേണ്ടത് എന്താന്നൊന്നും അറിയില്ലല്ലോ അ നമ്മൾ ഞങ്ങൾ സ്കൂള ആറ് ഫ്രണ്ട്സ് കൂടി ഞങ്ങൾ ആറ് ആള് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഉളിക്കോത് അവക്ക സംസാര അപ്പോൾ നമ്മളാ സംസാരിക്കണ മരീനെ നമ്മക്ക് ആരാൾക്കും തമ്മിൽ സംസാരിക്കണം എന്നൊക്കെ കൊഴപ്പല്ല ഉൾപ്പ കൂടിട്ട് കൊഴപ്പൊന്നുമ ഇല്ലന്ന്
ഉം
ഉം
രാഷിന്റെ കാര്യൊക്കെ
ആഹ
ഉ പിെ കട്ടത്്പ ഉമ്മാൻ്റെ അനിയത്തി അവര് കൂടിട്ട് ഇതുപോലെ കുഴപ്പമില്ല പറഞ്ഞപ്പോൾ അങ്ങനെ എന്തായാണ്
വിളിച്ചിട്ട് കിട്ടാനാണ് ചെലപ്പോ ടൈമിന് കിട്ടണങ്ങോട്ട്
ഞാനൊരു കോൾചെയ്തപ്പോ റെയിഞ്ച് ഇല്ല
ആഹ അത് പിന്നെ നല്ല റേഞ്ചും കാര്യൊക്കെ വേണം എനിക്കിപ്പോ ഒന്ന് നാല് അഞ്ച് ആറാണ് മെസ്സ കട്ടിയന്ന് വെച്ചിട്ട് അപ്പൊ ഒന്നും ഒലക്ക കിട്ടുന്നില്ലന്ന് വിശിച്ച
ആഹ ഞാനിപ്പോ നിങ്ങൾക്ക് വിളിച്ചപ്പോളാണ് ഇങ്ങനെയൊരു സംസാരിക്കാൻ പറ്റിയത് പക്ഷെ ഞാനിപ്പോ വേറെ ആൾക്ക് വിളിച്ചോക്കുമ്പോ അവിടെ തീരെ റേഞ്ചില്ല ഒന്നും കേട്ടില്ല
ആഹ ആ നമ്മളല്ലെ ഇങ്ങനക്കെ നല്ല റേഞ്ച അ
ആഹ എന്നാ തന്നെ പറന്ന പൊതുവേ നമ്മുടെ സംസാരിച്ച ആളുടെ അവിടെ പൊതുവെ റേഞ്ചഷ്യംള്ള ആളാണ് ഏരിയാണ് അവിടെ
ഉം പിന്നെ ഇപ്പൊ രാത്രിക്ക കഴിഞ്ഞു കുട്ടികളെ കയ്യില്ലല്ലേ ഫോൺ ഒക്കെതാണ്
ആഹ അതാണ് പിന്നെ പറാൽ ഇപ്പൊ ഈ മിതി ഞങ്ങളെ ഇവിടൊക്കെ നല്ല റേഞ്ചാണ്
ആഹ ആഹ അൺലിമിറ്റഡ്
ആ് അതുകൊണ്ടന്ന കഴിക്കുന്ന മിത്രാണ് അതൊണ്ട് ഈ കാല എനിക്ക് ആഹ ശരിയന്ന
ഉം പിന്നെന്താ ഞമ്മളെ ടൈം ആയി കട്ടാക്കാൻ പറയനുണ്ട് കോൾ
എന്തോ
ആഹ ആഹ പത്ത് മിനിറ്റ് ഉളിന് പറ്റും
ആഹ എന്നാ ഓക്കെ
എന്നാ ഓക്കേ പിന്നെ കാണാം
ഓക്കെ ഓക്കെ